ആ ശേഷം
നല്ല വിശേഷം എന്താ അടുത്ത വിശേഷം
ടി ങ്ങൻ തന്നെ നല്ലത് സുഖം തന്നെ എല്ലാർക്കും
ഉം മക്കളോ മക്കളൊക്കെ എന്ത
മക്കള് ഒരാൾക്ക് പനിയിട്ട് സ്കൂ കണ്ണയിച്ചിട്ടില്ല പൂക്കയാ മാണ ടീച്ചറ് വിളിച്ചറിയ പനിയാണോ എന്ന കൊണ്ട പോയിക്കള അപ്പൊ അവിടെ കൊളരാന ആരു ഇല്ല ഉച്ച കൊറങ്ങീട്ടില്ല ഉച്ച ഉറങ്ങിയാ മറ്റോടെ കൊണ്ടുവരാനാ പിന്നെ ചോറങ്ങ ചാന്തോ ഒന്നല ആ അതണ്ടാവില്ല പറയാതെ എങ്ങ ഓർ ങ്ങണ്ടാങ്ങണ്ട എത്തിക്ക പറയാതെങ്ങ ഉറങ്ങിപ്പോ അല്ലെങ്കില് ആ നേരത്ത് കിടന്നാല് സോയലായത കൊണ്ട് നെട്ടി നീച്ചും മടക്ക് എന്ന ആ സയോ സമയ വൈകി സമയം വേക
അന്തിക്ക് നേർത്ത ഉറങ്ങു അവിടെ
അന്ദിക്ക് ആ പത്തണിയൊക്കെ ആവുമ്പോ
ആ പന്തളിക്കലുണ്ടാവ കക്ക് പന്തളിക്ക പോലണ്ടാവ
ഞാൻ ചില ദിവസം വിളിച്ചടുത്തും ചില ദിവസം പോവും
എ
താ പോയിട്ടില്ല കേട്ടോ
ഏ
ശരി ആരെയും പോറത്തു പോയന്നെ ചോർക്കുണ്ടാവലേ പിന്നെ പന്ത്രണ്ടാണിയോ പന്ത്രണ്ടരോളം കളിയല്ലേ കാര്യം അപ്പ ഞാൻ പററിച്ച് ഓർക്കം വരൂ ഞങ്ങ ഇങ്ങോട്ട് പോതിയരുന്നു
ഉറക്ക ചരി ശരിയാവല
ആ പിന്നെ ഒന്നാമത് ഈ കള്ളന്മാര് വരുവോ അങ്ങനത്തെ ഒരു പേടി ബി പിണ്ട് പക്ഷെ ഞാന ന്റെ ബരികാ ഇൻ്റെ അടുത്ത് കള്ളന്മാര് ഇന്റെ അടുത്ത് കള്ളം മതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര പേടിയ
എങ്ങനെയ കൊള്ളമന്ന്
എങ്ങനാ വെച്ചാ അന്ന് ഇതേപോലെ തന്നെന്ന് എന്റെ ഞാൻ അന്ന് പാംക്ലാസ്ൽ പഠിച്ചണ സമയനേ അന്ന് ഞൻ അന്ന് ഇന്റെ ആങ്ങളെ ഇതേപോലെ ഓന് രാത്രി കളക്ക് പോയതാ ഓന് ആ രാത്രിമാനോണ്ട് ഞാൻ പോവാട്ടമ്മ അങ്ങെ വാതിൽ അടിച്ചട്ട ചാണ്ടോ പോയി ആ മാതിടു ട്ടില്ല അമ്മ ആ ന്ന് പറഞ്ഞ ന
മ അങ്ങനെ ബടി ഉണ്ടായിണ്ട് കൊറെ വെട്ടം ഉണ്ടായിക്കണ അങ്ങനെ
ആ കണ്ടാ അങ്ങനെ പോ യതാണ് ഇങ്ങട്ട് ഇയാള അകത്ത് കേറി ഞാന് ഞാനൻ റൂമിലാ കടന്നീനത് അപ്പൊ ഞാൻ എൻന്റെ മര തിരിച്ച് മലർത്ത് കടനാലേ ഉറക്കം വരുള്ളൂ ഉമ്മടക്ക നീച്ചൊക്കെ പോകവും അന്ന് ഏതാലും എന്റെ അടുത്ത് ഇണ്ട് ഇനി എന്നിട്ട് കടക്കണ റൂമ പുൊറത്തേക്ക് കുറ്റിട്ടേക്കാ ഉം എന്നിട്ട് സിറ്റൗട്ട്ത്ത് വാ കള്ളന് എന്നങ്ങിട്ട് നിങ്ങ സീറ്റോട്ടത്തെ അതിന് തോന്നിട്ട് കഴന് വേൻ വണ്ടി പോവാനേ അടുക്കള അടുക്കളവാദ കൂടെ വന്നത് ആ അടുക്കളവാദൽ ഉള്ള കൂറ്റിട്ടക്കണണെ
എന്നിട്ട് അന്നെ തപ്പയിന്
ഇന്നെ പറയണ ഇന്നെ തപ്പാണ വച്ചറിയില്ല ങ്ങോട്ട പോകുമ്പോ കട്ടിട്ടുണ്ട് സിറ്റൗട്ടത്ത് വതി തുറന്നിട്ട് അപ്പൊ ഒച്ച ഉണ്ടാക്ക വേഗം മണ്ടാലോ
ആ
ഉ അങ്ങട്ട് കൊറേ നേരം ഞങ്ങളെ റൂമില് വന്ന് നിന്നക്കണേ
ആ
എന്നിട്ട് ഇന്റെ അമ്മുതി ഇമ്മ അങ്ങനെ അടുക്ക് കാണണ്ട് ഇമ്മ എഴുതി ഇപ്പ വന്ന് നിക്കാന്നാണേ നമ്മള ഇങ്ങനെ ഉർക്ക ഉറക്കത്തി ഇങ്ങനെ ഒരു രൂപ എങ്ങനെ താണ്നമ്മളീ തുറിച്ച് ഇങ്ങനെ നോക്കിയാലേ നമ്മള് പെട്ടെന്ന് ഉറക്കത്തി നീച്ചുവല്ലോ
ആഹ്
ന്നഅങ്ങനെ ആദ്യം ഒരട്ടം അങ്ങനെ കണ്ടണം അപ്പ പിന്നെ ആ ഇത് ആരായിക്കാരം വിചാരിച്ച ക പോലോ പിന്നെ നോക്കിയ പിന്നെ ഇയാൾ അവിടു തന്നെ നിക്കാണ് അയിലങ്ങോട്ട് ഒച്ചേട്ടപ്പ അയാള അങ്ങോട്ട് മണ്ടിയർന്നു
ആഹ് ഇജ് ആഹ് ആഹ് വെറുതെല്ല കള്ളന്മാര് പേടിയാനുള്ളരു അനുഭവം ഉണ്ടായിക്കണ്
ആഹ് പിന്നെ ഒരീസം അതേപോലെ വന്നീനീ അന്ന്പിന്നെ അത് ഞങ്ങളെ അടുക്കള വാതിൽ ന്റെ ആഹ് ജനലിന്റെ ഉള്ളിൽ കൂടെ ഒരു ഇത്ണ്ട് ആഹ് ഇത് കിട്ടീനി എന്താ പറയാ
അപ്പൊ ഇങ്ങാട കള്ളന്മാരുണ്ടലെ ഇഷ്ടംപോലെ
അയലട്ടീനി അപ്പൊ ആ അയല് ക അപ്പൊ ഞനല് അടക്കാൻ വെക്കൂല അപ്പൊ അയിന്റെ ഉള്ളിൽ കൂടെയാണ് മുപ്പര് പണി എടുക്കണുന്നത് അഹ് ജനാലൻ്റെ എഡ്ത് തന്നെയാണ് വാതില് അപ്പംആ വാതില് അപ്പൊ അങ്ങനെ തൊറക്ക പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായതേല് പിന്നെ ഞങ്ങൾ ആ അയല് വാക്കി നന്നാണ് ഇന്റെ ഏട്ടത്തി ആളൊക്കെണ്ടേ എല്ലാടെ മേത്ത് സ്വർണനന്നൊക്കെ എന്തായാലും അന്ന് അടുത്തേക്ക് കയറി അയാള് ജനല് തുറന്നിട്ടുള്ളൂ അപ്പോത്തിനും ഞങ്ങൾ എല്ലാരും അറിഞ്ഞു
ആഹ്
ഉം അങ്ങനെ ഇപ്പം ചാണെ ഉർക്കം വരൂല ച്ച് റൂമൊക്കെ കുറ്റിയിടണം മറ്റേ ചെറിയ ലൈറ്റ്ല്ല അതൊക്കെ ഇടണം എന്നാലെ ച് ഒർക്കം വരുള്ളൂ കാരണം ച്ച് ഇങ്ങനെ ചെലപ്പോ എപ്പളെങ്കിലും ആഹ് ചിലപ്പോ എപ്പോഴെങ്കിലും നമ്മള് പകലൊക്കെ വാതിലൊക്കെ തുറന്നിട്ട് പോകുമ്പ അത്തുക്കയരന്ന് അറീലല്ലോ നമ്മള് രാത്രി തന്നെ വരണന്നൊന്നില്ല ചിലപ്പോ നമ്മള് പരന്റെഉള്ളിലൊക്കെ ഉണ്ടാവും മുക്കിൽ ഇണ്ടായാ നമ്മള് കാണോ അപ്പൊ ഞമ്മള് അപ്പുറത്തെ റൂമിൽ ആൾക്കാറണ്ടല്ലോ കരുതി കിടക്കാൻ പറ്റൂല ആഹ്
ഇല്ലല്ലോ
ആഹ്
ആഹ് പടച്ചോൻ കാക്കട്ടെ ആലോയിചാക്കൊ പേടിയന്നെയാണ്
ഉം അത് ഇപ്പ സ്വർണത്തിനൊക്കെ ഇങ്ങനെ വില കൂടിക്കല്ലേ
അതന്നെയാണ് മറ്റെ ചെവി വരെ അരഞ്ഞു കൊണ്ടോവും പിന്നെല്ല ഇപ്പൊ മാലമവളൊക്കെ
വില ഏതായാലുംഇപ്പൊ ഒന്ന് കുറഞ്ഞിക്ക്ണ്
ആഹ് ഇപ്പൊ കുറച്ച് ഒന്നിന്റെറ ഒക്കെ ഏകദേശം ആയി അല്ലെ ഒന്നേ നാലോ ഒക്കയ്ക്ക്ണല്ലോ ഉം അതന്നെ
കല്യാണക്കാർക്കൊക്കെ സുഖായി ഇപ്പ കൊറയാണെങ്കിൽ
ഉം
പി ഇന്നിപ്പോഎന്താ ചായക്കടി ഇന്ന്
ചായക്കടി നോക്കട്ടെ എന്തണ്ടാക്കേ ചേപ്പന്റെ മകൻ പറയും ഇത് ഇണ്ടാക്കണം ഇത് ഇണ്ടാക്കണം എന്നൊക്കെ പറയും അപ്പനങ്ങന അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും
ഇതന്നെ ഒരു പണിയാല നമ്മക്ക് നേരം വെളു ക്കവെച്ചുണ്ടാക്ക പത്രം മോറാ അടിച്ച് വരുക തുടക്കുക എന്നും പിന്നിം അതന്നെ പി
ഉ ബട പിന്നീ രാത്രി ചപ്പാത്തി ആണെ ഏ രണ്ട നേരം പണിലേ പക്ഷ ഇവിടെ ഒന്നും ഉണ്ടാക്കട്ടോ
ഉം ഉം എല്ലാർക്കും ചപ്പാത്തിയാ
ഞാന എല്ലടക്കുംതിന്റെ മാപ്പിള ചപ്പാത്തി ഒന്നള്ളു അള പിന്നെ പിന്നെ ഷുഗർ ആര
അപ്പൊ ഒലക്കും ചപ്പാത്തി
അെ സംഭവ ഇപ്പക്ക അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാ മൂപ്പര അങ്ങനെ ചീന
ആഹ ങ്ങ ആട്ടപ്പൊടിയും ഇവിടന്ന് നശം പൊടന്ന് അങ്ങല്ലോ
ആഹ പൊടിിപ്പിച്ചട്ട ഗോതമ്പ ഭയ കാാണ്ട് ആ പിന്നെ
വേറെൊന്താ അങ്ങനെ പോണ
രാത്രി
ഉം ഞാൻ ഒന്നിച്ചാണ് വെച്ചേക്ക ഒരു പന്ത്ര മണിക്ക് ചോറ്ാ എന്താ ഉച്ചക്ക് തിന്നാ വെക്കുള്ള കാറി ഉപ്പേരിയല്ല ഉണ്ടാക്കിയേക്കും എന്നിട്ട് ഏതാത് ഇല്ലല്ല ചോറ് പെയന ഉച്ചക്ക് ഒരു പന്ത്രണ്ട മണിയ ആവുമ്പോളേ തീമടള്ളൂ എന്നാ പിന്നെ ചൂട് ഉണ്ടാവല്ലോ മറ്റത് ഉ മാവേലി ന്നും കൊണ്ടരും നല്ല മറ്റരി പിന്നെ തോന്നൊന്നും വേണ്ട ഞങ്ങക്ക് ഒരു പത്ത് കിലോ തന്നെ തയ്ച്ച്ു വേണ്ട ഒരു മാസത്തിന്
ഉ വട തന്നെ തോന്നുന്ന മാ്പ
ആഹ
പിന്ന പിന്നെ എന്തൊക്കെ
പിന്നെ എന്ത്ാ മറ്റുള്ളവ കൊണ്ടുവരാൻ പോകാന ആക്കൂല്ലേ
ഉം അവള കൊൊണ്ടരാൻ പോവാനായി
മഴണ്ടാടെ അപ്പൊ മഴ എവിടെ വെച്ചുണ്ട് മ മയൊെ വെച്ചുമ്പോൾ അലെ എങ്ങനെൂളിയൊക്കെ കഴിഞ് പുറത്ത കറക്ക ങ്ങുമ്പൊക്കതിീട് ആകെ നാന്ി
ആെ ചപ്പളിക്ക മണ്ട കണ്ടേ മഴൊക്കണ്ട്
ഏർ വടുണ്ട് മായ ഇച്ചു പിന്നെ ഓ
ഉഹ അങ്ങനെ അങ്ങനെ ശീലായി നിന്നൊ കരുതു മാറ ഇ നടുത്തരെ നല്ലേ പണിയള്ളു
അപ്പൊ എന്താ നിങ്ങൾക്ക് ഇങ്ങളെ ടെ കൂടെ വരൂല വണ്ടി
ഓൺ ഓന്റെത് ബസ്റ്റാണ്
ഏ അപ്പൊ കൊറച്ച അപ്പുറത്തട്ട വലിയ റോട്ട് കൂട ഒക്കും വരല്ലേ ഞങ്ങള റോഡ് ഞങ്ങളെ വീട് മെയിൻ റോഡിന്റെ ആ ഞങ്ങള റോഡ മെയിൻ റോഡിന്റെ വക്കത്താണ് മഞ്ചേരി ഡ ഇന് ആക്കത്താ ഉം
ഉ അതൊണ്ട് സുഖ സഖ വണ്ടിന്റെ തൊണ്ടേക്ക നാാല മണിക്കൂർ ഒച്ചയും കൂടിയക്കാല ആ കുട്ടിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട
ആ ഒരു വലിയ ലോറൊക്കാണ് പോയാ മനസ തരിച്ചുങ്ങനെ വരാം അജ്ാ സച്ചകാല
ഉം ഈ വീഡിയോലൊക്കെ കാണാലോ കുട്ടികള് കെറ്റൊക്കെ തുറന്ന് പുൊറത്തിറങ്ങി ഒക്കെ പറഞ്ഞോണ്ട്
ആ
ഹും പിൻ പിന്നെ എന്തൊക്കെയാ?
എത്ര പണി കാൽക്കോട് നിന്നൊക്കെ നീച്ചു പോയോ?
ആഹ് നീച്ചട്ടെ പോവാനായില്ലേ ഏഹ്. ഇപ്പൊ കൊടെയും വടിയും കോട്ടും ഉം അതന്നെ. വെയിലായാലും കതിയ വെയിലായി വരും വെയില കാര്യം.
ഉം വെയിലും മയയും ഒക്കെ കണക്കന്നെ. വെയില മഴ മയത്ത്ക്ക് നനയും വെയില ചൂട് സഹിച്ചൂല.
ഉള്ളലേക്കാര് ഇപ്പ ഈ ഈ ഇടയിൽ തന്നെ വെരും വെയിലന്നെലോ ഇപ്പളല്ലേ മയണ്ടായത്.
ഉം.
ഏഹ്? പിന്നെന്താ? ചായക്കടിയൊക്കെ ഇണ്ടാക്കാനായില്ലേ?
ചായ കടിയൊക്കെ ഇണ്ടാക്കാനായി മൂടില്ല ഇവിടന്ന് നീച്ചാനും തോന്നുന്നില്ല ച്ച അവൽ വച്ചൊടുത്താലോന്ന് ഇങ്ങനെ വിചാരിച്ചിണ്ട്. എന്നാ പിന്നെ പോണിയൊന്നും ഇല്ലല്ലോ. കുട്ട്യാക്ക് ആണെങ്കി വരുമ്പോ എത്തെങ്കിലൊക്കെ വെറൈറ്റി കിട്ടും വേണം. അവുലൊന്നും ഓൽക്ക് പുത്തിരില്ല
വേറെന്തക്കെ വേറെ കൊയപ്പൊന്നും ഇല്ലല്ലോ
ഇല്ലെ യ് ഇന്നായ്ക്കോട്ടെ ഞാൻ പിന്നെ വിളിച്ചണ്ട് ട്ടോ ആഹ്.